ഹലോ
ആഹ് ഹലോ എന്തായ്യ്ണേ
എന്താണ് കേട്ടില
എന്താ ചെയ്യ്ണേന്ന്
ആഹ് ഞാനേ ഇപ്പൊ മോള് അങ്കവാടിലേയിരുന്നു പോയി കൊണ്ട് വന്ന്ട്ട് ഇരിക്ക്യാണ്
അതെ എന്നാണ് മൂന്നരേടൊക്കെ മുന്നേ ഇപ്പ തന്നെ പോരും മൂന്നേകാലല്ലെ ആയിട്ടൊള്ളൂ
ആഹ് ഞാന് വേഗം കൊണ്ടുവന്നതാ
അതെന്താ
ഒന്നുല്ലാ അത് ശരില്ലേ അവൾക്ക് പോവാൻ ചെറുതായിട്ടൊരു മടി ഇണ്ട് അപ്പ പിന്നെ വിചാരിച്ച് എന്തായാലും ഇരുത്തല പിന്നെ ഓരോരോത്തരും കൊണ്ട വരുംട്ടോ മൂന്ന് മണിയക്കെ ആകുമ്പോഴക്കോ ഓരോരുത്തർ കൊണ്ടുവരാൻ തുടങ്ങും
മ് ശരി കുറെ കുട്ടികളുണ്ടോ അവിടെ
ആഹ് കൊറെ കുട്ടികളുണ്ട്
പിന്നെ അവിടെ എങ്ങനെ ടീച്ചർ കുട്ടിക്ക് പാട്ടുകളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക അങ്ങനെക്കെ ഉണ്ടോ
ഓഹ് ആഹ് ഇപ്പം ആൾക്ക് ഒന്നു കൂടെ ആള് ആക്റ്റീവ് ആയി പാട്ടും മ്മ് ആഹ് പാട്ടും ഡാൻസും പിന്നെ എങ്ങനെ പൈപ്പ് തന്നെ പഠിപ്പിക്കൊന്നും ചെയ്യില്ലല്ലോ അപ്പൊ അവരിങ്ങനെ ഓരോ കളികളൊക്കെയന്ന് ആഹ്
ഒന്നേ രണ്ട് അങ്ങനൊക്കെ പഠിപ്പിക്കണ്ട ഇപ്പം
ആഹ് അതിന് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ അതിനൊന്നും ആയിട്ടില്ല തോന്ന്ണ്ട് അപ്പ അങ്ങനെ എന്താണ് ഇപ്പം ഇങ്ങനെ കളി ഡാൻസ് പാട്ട് പിന്നെ അതേപോലെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ എങ്ങനെ ഓരോ കളികളൊക്കെ ഉണ്ടാവില്ലേ
മ്മ് മ്മ്
ചാടലും കൊച്ചലും ഒക്കെ പറയില്ലേ അങ്ങനെ ഓരോന്നൊക്കെ ആഹ് അങ്ങനെ ഓരോന്നൊക്കെ തുടങ്ങിട്ടുള്ളൂ പിന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെ എപ്പോഴും കുട്ടികളെ വാശി കരച്ചിലൊന്നും മാറിട്ടില്ലേ
അയ് ശരി പരിചയം ആവണല്ലെ ഉള്ളൂ
പരിജയം ആ അപ്പൊ പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ പഠിപ്പിക്കലൊക്കെ
അതെ
മ്മ് മോന് എവിടെ ഉറങ്ങാണോ
എവിടെ ഞാനിപ്പോ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ഞങ്ങളിലൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് എന്നട്ട് എന്താണ് ഞാന് ഉറക്കാൻ വേണ്ടീട്ട് ഇവിടെ കൊണ്ടൊന്ന് കെടുത്തി എന്നിട്ട് എന്താ പാല് കുടിച്ചിട്ട് അവിടെ അമ്മയെ കണ്ടപ്പോ അമ്മയുടെ അടുത്തേക്ക് ണീറ്റ് പോയി കളിക്ക കളിക്കാൻ വേണ്ടീയിട്ട് ഇപ്പോ ഇതാ ഉമ്മറത്ത് പോയിരുന്നു കളിക്കുന്നുണ്ട് ഉറങ്ങണ്ടാന്ന് ഉറങ്ങണ്ട ഉച്ചയ്ക്ക് ഇടയ്ക്കൊക്കെ ഉറങ്ങും പകലുറക്കമില്ല രാവിലെ ഒന്ന് കൊറച്ച് നേരമൊന്ന് ഉറങ്ങി
ഇത്രയും വേഗം ഉറങ്ങണ്ടാവും അല്ലേ അപ്പൊ പകൽ ഉറങ്ങാത്ത കാരണം
അതെ രാത്രി വേഗം ഉറങ്ങലുണ്ട് രാത്രി എട്ട് എട്ടര ഒക്കെ ആവുമ്പഴേക്ക് അവന് ഉറങ്ങും പിന്നെ കാല ത്തെണീക്കുള്ളൂ അങ്ങനെയാരുന്നു ഇപ്പൊ ആ സ്വഭാവ ഇതിലൊക്കെ ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ട് ഇപ്പൊ വൈകി തുടങ്ങി ഇന്നലെ പതിനൊന്ന് മണി ആയി ഉറങ്ങുമ്പോ
അങ്ങനെ മ്മ് ഏട്ടന് എവിടാ നാട്ടിലാ
ഏട്ടൻ നാട്ടിലില്ല ഏട്ടൻ ഗൾഫിലാണ്
ആഹ് ആഹ് ആഹ്
അപ്പൊ രാത്രി എന്റെ കൂടെ തന്നെല്ലേ അപ്പൊ
മ്മ്
ഇന്നലെയാണ് ഒന്ന് ഉറങ്ങാണ്ടിരുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവൻ ഉറങ്ങും
നേരത്തെ ഉറങ്ങൂലേ മ്മ് മ്മ്
ഇപ്പൊ കളി കളി എന്നുള്ളൊരു വിചാരമായി മാറിയേക്കുന്നു
ആഹ് വലിയ കുട്ടിയാവുവല്ലെ വലുതാവുമ്പോ സ്വഭാവത്തിലൊക്കെ മാറ്റം വരിയാവും
ആഹ് അതന്നെ. ഇപ്പം നമ്മള് പിടിച്ചോട്ത്തൊന്നും നിക്ക്ണില്ല.
ആഹ് അതിന്റെ ഇവിടെ എന്താണ് ഇവിടെ അങ്ങനെ തന്നെ പകല് തീരെ ഒറങ്ങല്ലില്ല. നല്ല ചെറു ഇപ്പം മുതലെ അങ്ങനെ തന്നെയാരുന്നു. പകല് ഒറക്കം കൊറവാണ്. പിന്നെ പങ്കം രാത്രി ഒറങ്ങില്ല. രാത്രി ഇതേപോലെ തന്നെ.
അപ്പൊ കുട്ടിക്ക് ക്ഷീണം ഒന്നും ഇല്ലെണാവം.
ആയ് ഞാനും അത് വിചാരിക്കും. പക്ഷെ എന്താച്ചെങ്ങില്.
ഉം
ഏ ഇവളേന് എന്താണ് നമ്മള്. എപ്ലാ കെടക്ക്ണ് വെച്ചെങ്കിൽ ആ ഒരു ടൈം വരെ ഇവള് ഇവെടെ ഇരിക്ക്യും. നമ്മള് കെടന്ന് ഒറങ്ങുണ്ടോ. അപ്പള അവള് ഒറങ്ങൊള്ളു.
ആയ്യൊയ്യോ
അത് വരെ ഇരിക്ക്യാള്.
അപ്പൊ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒന്ന് ഫോണിൽ കളിക്ക അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
ആഹ് കൊറച്ച് നേരൊക്കെ ഞാന് കൊടുക്കും. ഫോണായാലും കൊറച്ച് നേരൊക്കെ കൊടുക്കും.
ആഹ് അല്ല ആ കുട്ടി പിന്നെ പറഞ്ഞാ മനസ്സിലാവണം പ്രായ ആയല്ലോല്ലെ.
ആഹ്
അല്ല അതുകൊണ്ട് കൊഴപ്പല്ല. ഇത് അറിയില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഇവന്. പറഞ്ഞ മനസ്സിലാവായികല്ല നമ്മളെടു തിരിച്ചൊന്നും മിണ്ടാൻ സംസാരിക്കാനൊ ന്നും അങ്ങനെ ആയില്ലല്ലോ.
ആഹ് അത് ശെരിയ. ഇവിടെ പിന്നെ പറഞ്ഞാ പിന്നെ. മനസ്സിലായി തൊടങ്ങിറക്കണം അപ്പൊ പിന്നെ കൊഴപ്പല്ല.
ഉം ഉം
ഇന്നാലും രാത്രി ഇതെ ഇതെന്നെ ഒരു പതിനൊന്ന് മണി. വരൊക്കെ ഇതന്നേണ്.
ആഹ് ശെരി.
എറങ്ങില്ല. അത് രാവിലെ നേർത്തെ നീക്കുന്നില്ല.
ഉം ഉം. പിന്നെ ഹസ്ബൻറ് എന്തെയ്ണു.
നാട്ടില് തന്നേണ് നാട്ടിലറക്ക
എന്ത് വർക്ക.
നാട്ടില് കൺസെക്ഷൻ ഫീൽഡിലാണ്.
കൺസെക്ഷൻ ഫൽഡല്ലെ.
ഉം ഉം
പിന്നെ പിന്നെന്താ വീട്ടിലെന്നെ. വൈകുന്നേരം എന്തെങ്കിലൊക്കെ സ്നാക്സ് ഇണ്ടാക്ക. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
ആ അത് ഒരു ഞങ്ങള് ഒരു ആറ് മണി, ഏഴ് മണി, ആ ഒരു ടൈമില് മാത്രം.
ആഹ് പിന്നെ പിന്നെന്താ. വീട് എവിടെയാ വീട് അടുത്തെന്നേണോ നിന്റെ സ്വന്തം വീട്.
എന്താണ്.
സ്വന്തം വീടെ. അടുത്തെന്നേണോ ചോയ്ക്ക?
എല്ലല്ല. അവിട്ന്നെ ഒരു വൺ അവ റൊക്കെ പോകേണ്ടി വരും. അടെ ദൂരണ്ട് കിലോ ആ കിലോ മീറ്ററ് ച്ചെങ്ങനെ എത്രെ എന്ന് ഇക്ക്യറിയില്ല്യ പക്ഷെ നല്ല ദൂരണ്ട് വൺ അവറ്ണ്ട്.
ബസ്സില് ബസില് വാണ
ഏഹ്
ബസ്സിലൊക്കെ പോണ്ടി എരൊ
ആഹ് ബസ്സില് പോണം പക്ഷെ ഞാൻ കൂടുതല്. ഏഹ് ബസ്സില് മോളേനെ വെച്ചിട്ട് ഒറ്റക്ക് ഇതുവരെ ആയിട്ട് പോയിട്ടില്ലാട്ടോ. അപ്പൊ ഏട്ടം വണ്ടിടെ മേലേ ഏട്ട കൊണ്ടു പോവ ചെയ്യാ
കണ്ടവാ
ആഹ് അങ്ങനെ ചെയ്യാ ഇത് കൊറേ ബസ് സ്സില് പോമ്പം കൊറേ വളഞ്ഞിട്ട് ഒക്കെ പോണേ അപ്പം പിന്നെ കൊറേ ദൂരം ഇരിക്കണ്ടേ അപ്പോ പിന്നെ ഏട്ടൻ കൊണ്ടോവും ഉം
ഉം ഉം അത് ശരി അപ്പം ബൈക്കില് പോവണ്ടാവൂല്ലേ ഉം ഉം ഉം
അങ്ങനെ
അത് ശരി നിക്കാറില്ലേ നിന്റെ വീട്ടിൽ പോയിട്ട്
ന്താണ്
വീട്ടില് പോയിട്ട് നിക്കാറൊക്കെ ഇല്ലേ ചോദിക്ക
ആഹ് നിക്കാറുണ്ട് ഏഹ് അങ്ങനെ ഇല്ല്യ ഒരു എന്താണ് ഒൻ ഒരു മാസം ഒന്നര മാസം കൂടുമ്പോ പോവുള്ളൂ
അതാവുല്ലേ അവിടെ തോനെ ദിവസം ഒന്നും നിക്കില്ല പോയിട്ട് പോര അങ്ങനെ കൊറേ ദിവസം നിക്കാറൊന്നും ഇല്ല്യേ ചോദിക്ക
കൊറേ ദിവസം പറഞ്ഞാല് ആ അപ്പൊ അങ്ങനെ പോകുമ്പോ ഒര് ഒരു സംഭാഴ്സൊക്കെ
ഒര് രണ്ടാഴ്ച്ചൊക്കെ നിക്കുല്ലേ അപ്പോ എന്താണ് ഇനിയിപ്പോ സ്കൂളൊ കുട്ടിക്ക് സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നി- ക്കലൊക്കെ ഒന്ന് കുറയൂലേ
കൊറയും ചെയ്യും അപ്പൊ പിന്നെ വെക്കേഷൻ ആവണ്ടേ
ആഹ്
ആഹ് വെ
അപ്പൊ ഇനി ഓണം ഓണം അങ്ങൻത്തൊക്കെ ഇനിയിപ്പം അല്ലാത്ത സമയത്ത് പേയാ തന്നെ
ബുദ്ധിമുട്ടാവും ആ എന്തായാലും ഇപ്പൊ ഇനി ഇപ്പം എന്താണ് അടുത്ത വർഷം എന്തായാലും ചേർക്കണം അപ്പക്കും വയസ് സാവും അപ്പൊ പിന്നെ നിക്കലൊക്കെ പിന്നേ കണ
കണ കണക്കാവോയ്
ഉം നീ പോക്കില്ലേ വീട്ടിക്ക് പോക്കില്ലേ
ആഹ് ഞാനിത അതേപോലൊക്കെ തന്നെ ഞാന് പോക്ക്ണ്ട് ഞാനൊരു മാസം അങ്ങനെ ഇപ്പ കൂടുമ്പത്തന്നെ പോവാ പോയി കഴിഞ്ഞാ പിന്നെ അവിടെ നിക്കും ഇപ്പൊ കൊറച്ചായിട്ട് അടുപ്പിച്ച് പോയി എന്താ വെച്ച ഇനിക്ക് ഒരു- വട്ടം പോയിട്ട് വന്നിട്ട് എനിക്ക് വയ്യാണ്ടായിട്ട് കണ്ണിന്റെ സൈഡിലായിട്ട് ഒരു കുരു വന്നു കുരു വന്നിട്ട് മുഖം ആ ആകെപ്പാടെ അങ്ങട് നീര് വന്നിട്ട് അങ്ങട് വീർത്തു വീർത്തിട്ട് കണ്ണൊന്നും കാണാണ്ടായി കണ്ണ് ഒരു കണ്ണ് ഇങ്ങനെ ഇങ്ങനെ ചൈനക്കാരെ പോലെ ആയി അങ്ങനൊക്കായിട്ട് ഇക്ക് ആകെ ഒക്കെ വയ്യ മുഖാണ്ച്ചാ വേദനയും തലവേദനയും ആകെ പാടെ വയ്യാണ്ടായി അപ്പൊ ഇവിടെക്കെ ഉണ്ണിം ഏട്ടനും ഇല്ല്യ ഇവിടെ അമ്മേം അമ്മന്നെ ആയിരുന്നു എല്ലാ പണികളൊക്കെ അപ്പം അമ്മയ്ക്ക് ഉണ്ണിനെ നോക്കലും എല്ലാമ്പാടെ ബുദ്ധിമുട്ടായിട്ട് ഞാനന്ന് കണ്ണ് ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് ഞാൻ നേരെ വീട്ടി പോയി
വീട്ടിക്ക് പോയിലേ? ഉം
അങ്ങനെപ്പോ അതുകൊണ്ട് എടക്കിടക്ക് ഒന്ന് പോവണ്ടി വന്ന് ഇപ്പോ അങ്ങനെ ഇനിപ്പ ഇനിയിപ്പ അടുത്തൊന്നും പോവല്ണ്ടാവില്ല ഇനി എന്താ പറയാ ഇനി ഓണം വരണം ഇനി ഓണത്തിനാവും പോവാ
ആഹ്
വന്നിട്ട് ഒരാഴ്ച ആയിട്ടൊള്ളു ഇപ്പോ പോയി വന്നിട്ട് ഒരാഴ്ച ആവ്ണൊള്ളൂ
അതെ ആഹ്
അപ്പങ്ങനെ
ഉം ഞങ്ങള് ഇഞ്ഞ്പ്പോ പോയി ഇവിടെ പിന്നെ
ഉ
ഇള്ള കാര്ണം അച്ഛനമ്മയ്ക്കും പറഞ്ഞയക്കാന് തല്പര്യല്ല്യേ ഇവളെ ഒറ്റക്കാക്കിയിട്ട് അല്ല ഇവളെ കാണാതിരിക്കാൻ വേണ്ടീട്ടേ
അയ്യോ അഹെന്താ?
ഇവളെ കാണാതിരിക്കാൻ വയ്യ അപ്പൊ ആഹ് അപ്പൊ പിന്നെ ഞാൻ അപ്പൊ പിന്നൊ ഒരു മാസം ഒന്നര മാസൊക്കെ കൂടുമ്പളൊക്കെ പോവ പറ്റീച്ചെങ്കില് അയിന്റെ എടേലൊന്ന് പോയിറ്റ് വരാ അങ്ങനെക്കെ ചെയ്യും പിന്നെ ഇബളാച്ചെങ്കി ഒരു അച്ചൻ കുട്ടിയാണെ
ആഹ് ഇന്നാ പിന്നെ നോക്കണ്ട എന്താച്ചാ കുട്ടികള് പറഞ്ഞാ പിന്നെ നമുക്ക്പ്പൊ കുട്ടികള് പറയാണ് ഇനിക്ക് അങ്ങട്ട് പോണം അങ്ങനെ പറഞ്ഞാ നമുക്ക് പോണോണ്ട് കൊഴപ്പല്ല. അവര് പറയണില്ല്യ അവർക്ക് ഇബടെ നിക്കാനാണ് ഇഷ്ടംന്ന് പറഞ്ഞാൽ പിന്നെ അമ്മക്കൊരു പാഗൂല്ല
ഉം പിന്നെ എങ്ങനേലും കൊണ്ടോയി കഴിഞ്ഞാ പിന്നെ പിന്നെ ഏട്ടൻ പിന്നെ എടക്കിടക്ക് വെരുട്ടോ വീട്ടിക്ക് വരും അപ്പൊ പിന്നെ കൊഴപ്പില്യ.
അവ അവളെയും കൊണ്ട് പോരോ?
ഇല്ല്യ രാത്രി ഞാൻ വേണം
അയ് ശരി
ഏഹ് ആഹ് പിന്നെ പക്ഷെ അച്ഛനെ കാണാതെ പറ്റും ചെയ്യില്ല.
ആഹ് അച്ഛ അങ്ങട്ട് വരുംന്ന് നിന്റെ വീട്ട ട്ടിലേക്ക് എടക്കിടക്ക് കാണാൻ വരുന്ന് എല്ലേ നിക്ക അവിടെ നിക്കോ?
ആഹ് നിക്കും അപ്പൊ രണ്ടു മൂന്നു ദിവസൊക്കെ കൂടുമ്പോ വരും.
ആഹ്
അങ്ങനാവുമ്പോ കൊഴപ്പല്ല്യല്ലോ?
കൊയപ്പല്ല്യ പിന്നെ ആൾക്കും എടങ്ങേറ്ണ്ടാവേ കുട്ടിയുടെ അ ഹസ്ബൻഡിന് എടങ്ങേറുണ്ടാവും ഉണ്ണിനെ കാണാണ്ട്.
കാണായിട്ട് അയനെ പറഞ്ഞെ എല്ലാവർക്കും ഇതന്നെയാണ് പ്രശ്നം ഇതാണെ കാണാതെ പക്ഷേ നമ്മളെ സം സംസാരിക്കൊക്കെ ചെയ്യുവേ നല്ല ചെറുപ്പത്തിലന്നെ ആഹ് നല്ലം സംസാരിക്കാനൊക്കെ തൊടങ്ങി ആഹ് അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ പിന്നെ പോക്കൊക്കെ കണക്ക ഇഞ്പ്പൊ എന്താണ് സ്കൂൾളും കൂടി ചേർത്ത് കഴിഞ്ഞാ പിന്നെ തീരിം നഹ് നടക്ക്ണ്ടാവില്ല്യ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ